ആഹ് കേക്കാം കേക്കാം. ക്കാം.
ആ ഞാനെന്റെ സിം മാറിയിരുന്ന്. ന്ന് ഇന്നലെ സിം മാറി ആ ജിയോ മാറി വോഡഫോൺ ആയി അപ്പോ അതിന്റെ തായിട്ടുള്ള ട്ടുള്ള ഒരു അതാ റേഞ്ച് കുഴപ്പഇല്ലല്ലോ?
ആ ഇല്ലില്ല ഇപ്പൊ നന്നായിട്ട് കേൾകാം മഴയൊക്കെ ഉണ്ടോ?
മഴയുണ്ടാരുന്നു ഇപ്പോ പക്ഷേ കുറവാ. ആ
ആ ഇപ്പോ ഇതെ നന്നായിട്ട് ആ ഞങ്ങടിവിടെ ഇതെ നന്നായി ട്ട് പെയ്തുകൊണ്ടിരിക്കാ. കുഞ്ഞൊക്കെ എന്തിയേ?
ആ കുഞ്ഞു
കുഞ്ഞ് എന്തിയെ? ആ ഇല്ല കഴിച്ചില്ല ഞാനിതിദേ ഇതി കേറി ഇങ്ങനിരിക്കുവാരുന്നു ഫോണിൽ. കഴിക്കണം. ആ എന്റെ കുഞ്ഞാണെങ്കി ഇന്ന് അങ്ങ ണഗണവാടി പോയി തുടങ്ങിതേ ഒള്ളേ. അപ്പം ഇപ്പം ടീച്ചറിതെ മെസ്സേ സ്സേജിട്ടിട്ടുണ്ട് ആ പ പതുക്കെ വന്നാ മതി വഴക്കൊന്നുമില്ല മുന്നാക്കുമ്പൊ വന്നാ മതി. ഞാനപ്പോ അതുകൊണ്ടിങ്ങനെ സമാധാനപ്പെട്ടിരിക്കയാരുന്നു.
അതെ അതെ മഴയൊക്കെ ആയതു കൊണ്ട് പിള്ളേരെക്കെ പോകാതിരിക്കാനും പറ്റത്തില്ലല്ലോ?
ദിവസം നമ്മള് വിട്ടില്ലെ പിറ്റേദിവസം ഭയങ്കര മടിയാന്നെ.
ആ അതെ അതെ ഇപ്പോ കനത്ത മഴയല്ലേ വരുന്നെ.
മഴ കൂടും.
ഉം അതെ അതേ മഴക്കാലം തുടങ്ങി.
ആ ജോലിക്കെല്ലാരും പോയോ? ആ ഞങ്ങൾക്കിവിടെ ഒരു സംഭവൊണ്ടായി ഞങ്ങടെ വല്യമ്മയില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ വല്യമ്മേടെ കാര്യം.
ഇല്ലാ.
ആ ഇവിടെ എന്റെ ഭർത്താവിന്റെ അച്ഛന്റെ അമ്മയെ ആ നൂ റ്റി ഏഴ് വയസുണ്ട് പുള്ളിക്കാരിക്ക്
അ
ആ ഇത് ഞങ്ങടെ അടുക്കളേടേ അവിടെ അതായത് ഏം അട്ക്കള സയ്ഡിന്റെവിടൊരു തൊടുണ്ട് നല്ലൊഴുക്കാണി പ്പൊ ഈ മഴ പെയ്യുന്നോണ്ട് ഭയങ്കര സ്പീഡിലാ പോകുന്നെ ഒഴുക്കാണേ അപ്പൊ വെള്ളത്തിന്റെ ആ ഒരു നമ്മളീ ഇതൊക്കെ കാണുമ്പൊ നമക്കൊന്നെറങ്ങാനൊ തോന്നൂല്ലോ പുള്ളിക്കാരി അത് കണ്ട് ട്ട് എറങ്ങിയതാ തെന്നിപ്പോയി ആ ഒഴുക്കിപ്പെട്ടങ്ങ് പോയി
ന്നിട്ട്
അന്നിട്ട് അവിടെ അങ്ങ് അതായത് വല്യ സ്പീഡി പോയില്ല പകുതി വരെ വന്ന് പൊ പുള്ളിക്കാരി അവിടെ നിന്ന് കല്ലേലൊക്കെ പിടിചിങ് കാറി പിന്നെ ഞാനും വേറൊരു ആഹ് ഞാനെറങ്ങിചെന്നോക്കുമ്പോ അത് വെള്ളത്തിക്കെടക്കുവാ
ശോ
ആഹ് ന്നിട്ട് പിന്നെ ഒരു ചേട്ടനെ വിളിച്ച് ആ ചേട്ടൻ വന്ന് പൊക്കി ആഹ് അയിനാത്തെറങ്ങി എനിക്കയിനാ തെറങ്ങാ പേടിയായ്രുന്നു അതുപോലെ ഒഴുക്കിങ്ങനെ വന്നോണ്ടിരിക്കുവാ നമുക്ക് പൂ പിടിച്ച് കേ റ്റാനും പറ്റുന്നില്ല എഴുന്നേക്കാൻ മേല ഞാം പിന്നാ ചേട്ടനെ വിളിച്ച് ആ ചേട്ടനവിടുന്ന് നടപ്പിച്ച് സ്റ്റെപ്പ് കേറ്റിത്തന്ന് ഞാം പിന്നവിടകൊണ്ടിരുത്തി കാലൊക്കെ നീരായി പോയി
അയ്യോ വീണതിന്റായതായിരിക്കും
ആഹ് വീണില്ല അ തെന്നി അവടോട്ടങ്ങിരുന്ന് ഇരുന്നിട്ട് ആം ആ ന്ന്ട്ട് അങ്ങ് ശക്തിക്ക് വെള്ളം ങ്ങനെ ഒഴുകി വന്നപ്പം അത് അടിച്ചങ്ങ് പുള്ളിക്കാരി ഒരു കൊറച്ച് സ്പീഡില്ലാന്ന് ജസ്റ്റൊന്നങ്ങോട്ട് നീങ്ങി കാലി ന്റെ മസിലില്ലേ നമ്മടെ ആഹ് മസ് സിലിന് എന്തോ നീര് പോലെ വന്ന് അഹ് എന്തോ മുറ് എന്തൊ ക്കെ എണ്ണയൊക്കെ തേച്ചിട്ടവിടിരിപ്പുണ്ട്
ഉം
ഞാ പറഞ് അത് വെള്ളാ ഒഴുക്കാണെന്നറിയ നമ്മടെ പ്രായൊ അറിയാലോ
അതെ അതെ
അപ്പോ അങ്ങോണ്ട് ചെന്ന് ഇപ്പോ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നെ ഞാൻ അറിയതില്ലാരുന്നു ഞാൻ അവളും ആയിട്ട് മുറിയിൽ കയറിയിരുന്നേനെ ടിവി വച്ചിട്ടുണ്ടായിരിക്കും.
അങ്ങനാണേഅങ്ങ് പോയേനെ
അങ്ങനെ ആരുന്നെങ്കി എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റും അതും ഇങ്ങനെ ഒഴുക്കല്ലേ ഒഴുക്കിന്റെ ശക്തിക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുവാ അതും ഈ മഴ പെയ്യുമ്പോ. നമ്മളിപ്പം ഇതാ മഴ പെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അ അവിടെ വലിയമ്മ മുറിൽ ഇരുന്ന് വിളിച്ചാൽ പോലും ഞാൻ കേക്കത്തില്ല.
കേക്കത്തില്ല അല്ല ഇപ്പ മഴക്കാല അല്ലേ നമ്മള് ശ്രദ്ധിക്കണം. കുഞ്ഞാണെങ്കിലും കുഞ്ഞിനെ ആണെങ്കിലും ഒക്കെ എസ് ശ്രദ്ധിച്ചോണം.
അത് തന്നേ അല്ലെന്ന് ഇവരുടെ മക്കളും ഏഴ് മക്കള അങ്ങാണ്ട് ഉണ്ട് കൊച്ചുമക്കളും തന്നെ ഇരട്ടിടെ ഇരട്ടിയുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ തലയിൽ വരും. നമ്മളല്ലേ നോക്കുന്നേ.
പിന്നെ.
ആഹ് ഇപ്പൊ ഞാ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് എല്ലാരും പറയത്തില്ലേ.
യ്യോ പിന്നെ.
ആഹ് എന്നിട്ട് പിന്നെ അവര് പാശേ ഞാനിപ്പോ എല്ലാരേ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഞാൻ ഇതുപോലെ ഫോണ് വിളിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ കണ്ടില്ല എന്റെ ആ കോളും കൂടെ കട്ട് ആയി പോയി. കാറിയപ്പോഴേ ഞാൻ ഓർത്ത് ബാത്ത് ബാത്‌റൂമി വല്ലോ തല അടിച്ച് വീണ് കാണോന്ന് ഓർത്ത് ഓടിതാ.
ഉം.
ഇപ്പൊ അവിടെ ഇരിപ്പുണ്ട്. ഇത് പറയാ ഞങ്ങളെ തപ്പി പോയാന്ന്. ഞങ്ങളെ കാണഞ്ഞിട്ട്. എവിടാന്ന് അന്വേഷിച്ച് പോയാന്ന്. എന്നെക്കാട്ടപ്പി വെറുതെ പറയുവ. ഉം.
പറയണ്ടേ.
അതെ ഇന്ന് എന്നാ വെച്ച് കറിയൊക്കെ?
കറി മീൻകറി ഇരിപ്പുണ്ട് പിന്നെ മോരുണ്ട് തോരൻ വെച്ച്. അങ്ങനെയൊക്കെ.
ഈ ഈന്തപ്പഴവും നാരങ്ങയും കൂടെ ഇല്ലേ. ഈന്തപഴം ഈന്തപഴം ഇല്ലേ. അതും നാരങ്ങേ നമ്മള് അച്ചാറിടത്തില്ലേ?
ആഹ്‌.
അതിനാത്ത് നമ്മള് ഈ ഏഹ്‌ വിനാഗിരി ഒഴിക്കോ?
ബിനാഗിരി ബിനാഗിരി ഒരു ശകലം ചേർക്കും പഞ്ചസാരയും ചേർക്കും.
ചേർക്കുല്ലേ മാ അത് മധുരത്തിന് അതല്ല പിന്ന സാധാരണ അച്ചാറ്. നമ്മള് ട്ന്ന പോലെ വിനാഗിരി ഇനകത്ത് ഒഴിക്കാവോ
ആ പിന്നെ വിനാഗിരി ഒഴിക്കും
ഒഴിക്കൂല്ലേ ആ എനിക്ക് അത് അമ്മയെ ഒണക്ക് സമയത്ത് കൊറെ നാരങ്ങ ഒണക്കി വെച്ചിട്ടുണ്ടേ അത് ഈന്ത പ്പഴം ഇരിപ്പുണ്ട് അയ്ന്ട്ട് വല്ലോം ചെയ്താലോന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കായിര്ന്ന് വിനാഗിരിയില്ല ആ മധുരം ഉള്ള അവളും കഴിച്ചോളും
അതെ അതെ
ആഹ്
ഈന്തപ്പഴം തന്നെയാണേലും നല്ലത പിള്ളേർ ക്ക് നല്ലതാ
ആഹ് അതെ. അല്ലെല് ഈന്തപ്പഴം നല്ലതാണല്ലോ കുരുംകൂടെ കളഞ്ഞാതാണെങ്കിലേ ആഹ് പിന്നാ പി പിള്ളോരൊക്കെ സ്കൂളി പോയല്ലേ
ഇല്ല ഒരു വയസ്സ് ഒന്നര വയസ്സ്
ആഹ് ഒന്നര വയസാണോ അയ്യോ എന്നാ ഞാൻ ഇതിന് മുന്നേ വിളി ച്ച ചേച്ചിയുടെ കൊച്ചാ ആറ് വയസ്സ്.
ഇല്ല ഇല്ല ഇതിപ്പം ഒന്നേ ഒള്ള് എനിക്ക്. ഒരു പെൺകുഞ്ഞ അവക്ക് ഇപ്പ ദേ ഒന്നര വയ സാകുന്നതേ ഒള്ള്.
ആഹ് കൊള്ളാം. ഒന്നര വയസ്സ് അയ്യോ അന്നി ട്ടാണോ ഞാൻ ചേച്ചീന്ന് വിളിച്ചേ. ഞാൻ ചേച്ചീന്ന് ആദ്യം വിളിച്ചു ഇല്ലേ
ആഹ് ചേച്ചിയെ ചേച്ചി വിളിച്ചോ എന്നെ
അതെ എന്നോട് അവളില്ലേ എന്നോട് ചേച്ചി ചേച്ചിന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പ ഒരു ചേച്ചി ഉണ്ട് അങ്ങനെ പറഞ്ഞപ്പ ഞാനോർത്ത് ചേച്ചി ആയിരിക്കും
സച്ചു ഞാനും തമ്മില് മൂന്ന് വയസ്സിന് വ്യത്യാസംണ്ട്
ആഹ് അപ്പൊ പിന്നെ ചേച്ചീന്ന് എനിക്ക് വിളിക്കാം.
ആഹ് അപ്പൊ പിന്നെ വിളിച്ചോ ആ അവളുടെ പ്രായമാണെങ്കി ഞാൻ അവളെക്കാളും മുത്തായ അവള് ചേച്ചീന്ന് വിളിച്ചെങ്കി നീയും ചേച്ചീന്ന് തന്നെ വിളിച്ചാതി
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ഞാനോർത്തിനി അങ്ങനെ വിളിച്ച ചിലർക്കീ നമ്മള് പേര് പ്രായക്കാ പ്രായത്തിനേക്കാലും ചെറിയ ആൾക്കാര് ചേച്ചി ഏഹ് വലിയ ആൾക്കാരൊക്കെ ചേച്ചീന്ന് വിളിച്ചാലോന്നും ഇഷ്ടപ്പെടത്തില്ല
ഉം ആ എനിക്ക് പിന്നെ അങ്ങനൊന്നൂല്ല പേര് വിളി ചീത്ത ഒന്നും വിളിക്കാതിരുന്നാ മതി വേറെന്തു വിളിച്ചാലും എനി ക്ക് കുഴപ്പോലാ പേര് വിളിച്ചാലും എനിക്ക് പ്രശ്നം ഒന്നുല്ല
ആഹ് നമുക്കിതിന്നാത്ത് പേര് പറയാൻ മേലല്ലോ
ഇല്ല ഞാനതില് പറഞ്ഞോണ്ടാ നിർത്തീത്
ആ എനിക്ക് തോന്നി ആ ഇനീ പ്പൊ അത് വന്നോളും മറ്റേ ഇതൊക്കെ അപ്പോ പിന്നെ അപ്പൊ ഞങ്ങളെ വിളിക്കണം
ആഹ്
ആഹ് പിന്നെ ഇനി വൈകിട്ടത്തേക്കിനി വേറെ ഫുഡ്‌ ഒണ്ടാക്കണ ആയിരിക്കൂലെ
വൈകി അല്ല ഞാന് ഇപ്പോ വെക്കുമ്പോ ഒന്നിച്ചാ വെക്കുന്നതേ ആ പിന്നെ കറി എന്തെങ്കിലും വൈകിട്ടത്തേക്ക് ഒരു ഒന്ന് രണ്ട് കറിയും കൂടേ എന്തേലും വെക്കണം മ് അപ്പം ചോറും വെക്കും പിന്നെ കറി ചെലപ്പോ വൈകുന്നേരം ആവും വൈകിട്ടാമ്പഴത്തേക്കും ചെലപ്പോ തീരുവാണെങ്കി പിന്നെ ആരും ഇല്ലല്ലോ ഞാനും കൊച്ചും മാത്രേ വീട്ടി കാണത്തൊള്ളൂ
ആഹ് ആണോ
ഉം വേറാരും കാണത്തില്ല
ആ ഇനീപ്പോ കൊച്ചിനെ കൊണ്ടുവരാൻ പോയിന് അവള് വന്നു കഴിഞ്ഞാലേ ഫോൺ വിളി ഒന്നും നടക്കത്തില്ല
ത്തില്ല.
അതുതന്നെയല്ല ഭർത്താവ് വന്നാലും നടക്കത്തില്ല.
ആ ഇതിപ്പോ ഇവടെ ടിവി വെച്ചിരിക്കുന്നോണ്ടാണ്
ചോയ്ച്ചോണ്ടിരിക്കൂന്നെ അല്ലെങ്കി നമുക്ക് സംസാരിക്കുന്നത് നമ്മള് സംസാരിക്കുവാണൊന്നൊന്നു ഇല്ല ഇങ്ങനെന്തേലും നമ്മള് മറുപടീം പറഞ്ഞോണ്ടിരിക്കണം. അതുകൊണ്ട് വിളിച്ച എനിക്ക് അതുകൊണ്ട് വൈ എൻ്റെ പരിപാടിയും ഒന്നും നടക്കത്തില്ല. മ്ഹ് മഴയായോണ്ട്, പിന്നെ കൊച്ചിനേം കൊണ്ടരാൻ പോകാൻ മേലാതിരിക്കുവാ. പോണം ഇനി
അ ആഹ
മ്ഹ് ഇനീപ്പോ മഴ ആയിരി ക്കും മുമ്പോട്ടല്ലേ ജൂ
മ മഴയോ മഴ പിന്നെ മഴതുടങ്ങില്ലോ ഇന്നിപ്പം മഴ യായിരിക്കും വെള്ളപൊ ഓ പിന്നെ ഇനിയാണ് പിള്ളേരൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യേണ്ടത്, വെള്ളം പൊങ്ങുമ്പോ പിള്ളേർ ഒരു ഹരമാണ് വെള്ളവത്തിൽ ഇറങ്ങാൻ.
ആഹ അതെ ഞങ്ങൾക്ക് ഇവിടെ ഫുള്ള് വെള്ളവും തോടും അതും ഇതും ഒക്കെ ആണെ. പക്ഷെ അങ്ങനെ വെള്ളം കേറ് ത്തില്ലതോന്നുന്നു ഞാൻ വന്നിട്ട് ഇത് വരെ വെള്ളം കേറി
കേറീട്ടില്ല ഇത് നിർത്താതെ പെയ്യുവല്ലല്ലോ ഇതിപ്പ ദേ ഇന്നിപ്പദേ ഇപ്പ ദേ വെയിൽ വന്നു. ഇവിടെ നല്ലായിട്ട് തെളിഞ്ഞ്. അങ്ങനെ നിർത്താതെ കണ്ടിനിയുസ് ആയിട്ട് പെയ്യുവാണെങ്കിൽ വെള്ളം
ഇങ്ങനെ പെയ്താൽ കുഴപ്പയില്ല ഇതെങ്ങ് ഇറങ്ങിക്കോളും വെള്ളം.
ഹ്‌മ്
മ്മ്ഹ
വെള്ളം കേറിവരുമ്പോ മഴ നിക്കും.
ആഹ അതെ. അല്ലാ ഈ ഇപ്രാവശ്യം ഓണം നേരത്തേയല്ലേ?
ആഹ നേരത്തെ യാ നേരത്തെയാ.
ഓഗ്സ്റ്റ്ലാന്ന് തോന്നുന്നു. ഓഗസ്റ്റ് അവ സാന ആണെന്ന് തോന്നുന്നു, ഏപ്രിൽ അല്ല എപ്രിൽ അല്ല സെപ്റ്റംബർലോട്ട് പോയിട്ടില്ല.
ഇല്ലില്ലില്ല ഇപ്രാവശ്യം നേരത്തെയാ.
കുഞ്ഞിന് ചോറ് കൊടുത്തിട്ട് അവൾ കഴിക്കുന്നൊക്കെ ഒണ്ടോ. ചോറൊക്കെ കഴിക്കോ
ആഹാ അവളെല്ലാം കഴിച്ചോളും ആ അല്ല ല്ല അരച്ചൊന്നും അല്ല ചിക്കനും മീനും ഒക്കെ കഴിക്കും
ആഹാ എന്റെ ഒരു കൂട്ടുകാരിയുടെ കൊച്ചുണ്ട് അത് ആ ഇത് അങ്ങനെ ചോറ് ഉണ്ണത്തെയില്ല ഒരു വയസ്സായപ്പളാ ചോറ് തന്നെ കഴിക്കാൻ തുടങ്ങിയെ ആൺകൊച്ച്
ആ പക്ഷെ ഇപ്പൊ ഇവള് ചൊറിനോട് വല്ല്യ യ താല്പര്യം ഇല്ല കറിയാണ് കൂ കൂടുതൽ ഇഷ്ടം
ഇഷ്ടം അല്ലെ ആഹ അന്നിട്ടില്ലേ ഇതിങ്ങനെ അരച്ച് മിക്ക്സിയിലൊക്കെ കൊടുത്ത് കൊടുത്ത് ഇല്ലേ ആ കൊച്ചിനിപ്പം ഇ പ്പം എൻ ഒരു രണ്ടുവയസായെന്നു തോന്നുന്നു അതിനിപ്പൊളും അരച്ച് കൊടുക്കണം എന്തും അരച്ച് കൊടുക്കണം കല്യാണത്തിനൊക്കെ പോയാലും ചോറ് കഴിക്കത്തില്ല അയിനെ അരച്ച് കൊടുക്കണം ആഹ് അങ്ങനെ അത് ശ
ഇപ്പൊ അണപ്പല്ലൊക്കെ വരുമ്പോ നമ്മള് ചവക്കാനുള്ളത് കൊടുക്കണം എന്നാലേ ചവച്ചൊക്കെ പഠി ച്ചാല് വായില് ഇതൊക്കെ പേശികളൊക്കെ ഇതാവ
ആവത്തൊള്ളു അതെ ഇപ്പോ കറി ഇപ്പോ എന്തേലും നമ്മള് ഒരു കറി കൊടുത്താലും അതൊക്കെ ചവച്ചരച്ചു കഴിക്കണം പിന്നീട് പിന്നീടെ ബുദ്ധിമു ട്ടറിയത്തൊള്ളു.
അതെ അതെ അതുകൊണ്ട് ഇപ്പൊ എല്ലാം കൊടുക്കും ഞാൻ പിന്നെ അപ്പം ഒക്കെ ആണേലും തന്നെ എല്ലാം കഴിച്ചോളും ചോറ് മാത്രം വാരികൊടുത്താ മതി മ്ഹ് ഒത്തിരി ക്വാണ്ടിറ്റിയിൽ ചെല്ലത്തില്ല എന്നാലും എന്തോ ആഹ്
ആ ഓക്കെ